ആ കേക്കാവോ
ആ ആ കേക്കാം കേക്കാം. ക്കാം
ആ ഞാന എന്നെ ഇങ്ങോട്ട് വിളിക്കുമ്പത്തേന് കേക്കാമ്പറ്റ്ന്നില്ല എന്നാന്നാർക്കറിയാം.
ഇതക്കയെല്ലാ ഒരു വള്ളീക്കുടേം വയറേക്കുടേം വെര്ന്നയല്ലേ കണക്ഷനൊക്കെ. അങ്ങനെന്തേലും പറ്റ്ന്നയാരിക്കും. ഓ ഇവ്ടെന്നാ വിശേഷം. ഇന്നൊര് ദിവസങ്ങ് തീർന്നു.
അതെ അതെതെ ആ നാളെയൊ ടാന്ന് തീരും.
ആ നാളെയാണ് ശൂന്നങ് പോകുന്നതേ. എനിക്കാണെ തിങ്കളാഴ്ച ക്ലാസ്സി പോണോന്നെ. എനിക്കതാ വെഷമം.
ആ ചേട്ടായിക്കവധിയാണല്ലോല്ലെ. ഉം
ഇത്രേം കാലം ആ ഒരു ദിവസം നോക്കിയിരിക് രുന്നേ ഇപ്രാ അവര് ക്കിരിക്മ്പൊ മ്മള് പോവാണ്.
അതന്നെ.
കയിഞ്ഞായ്ച തിങ്കളാഴ്ച ഞാൻ ക്ളാസിന് പോയെ ചൊവ്വാഴ്ച എനിക്ക് ക്കായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഞാൻ ലീവാരുന്നു. അപ്പത്തൊട്ടിവിടൊരാള് ആ തിങ്കളാഴ്ച തെന്റെ കയ്യെകാലെ പിടിച്ച് തിങ്കളാഴ്ച അവധിയെടുത്ത് വീട്ടിയിരിക്കാനെ. ഞാൻ ഇരുന്നില്ലല്ലോ. ആ ഇനി നിനക്ക് തിങ്കളാഴ്ച അല്ലേ ഇരിക്കാൻ വയ്യാത്തത്. ചൊവ്വാഴ്ച ഇരിക്കാല്ലോ ചൊവ്വാഴ്ച ഇരിക്കാല്ലോ എന്നു പറയ ഇപ്പോ.
അയ്യയ്യോ പാവം അത് ഞാൻ ഇവിടെ ഇന്നലെ ഇന്ന് രാവിലെ പറയുകയും ചെയ്തു ഈ പറഞ്ഞ പോലെ നാളെ വളം കലക്കി ഒഴിക്കാനുണ്ടേ.
മ്
അതും കഴിഞ്ഞു പിന്നെ വണ്ടി മു ത്ത ആകെപാടെ കൊളമായിട്ട് ഇരിക്കുവാ അപ്പൊ വണ്ടിയും കഴുകണം.
മ്
അപ്പത്തെന് തീർന്നു ഒരൂസം തീർന്നു. എന്നു ഞാൻ ഇപ്പ പറയേം ചെയ്തു. വണ്ടി കഴുകാന്ന് വെച്ച അതിനകത്തു ഇഷ്ടംപോലെ മണലുണ്ട് അകത്തെ. ഞങ്ങള് കഴിഞ്ഞ ഇടക്ക്‌ അമ്പലത്തിൽ ഒക്കെ പോയിടത്തുന്നു മണൽ ആയിരുന്നു അപ്പ് ആ മണൽ എല്ലാം ചവിട്ടി കേറിയതല്ലേ അപ്പം പിന്നെ ഇവർടെ കാര്യം പറയാണ്ടാല്ലോ വണ്ടി തൂത്തു തൊടച്ച് എനിക്ക് ഈ അടു ത്ത് വരുമ്പം തന്നെ വണ്ടിയെ നോക്കും അതെ അതെ അത്‌ കൊണ്ട് അത് കഴിവിഇടാനും എക്കെ ആയിട്ട് വരും നാളെ ഒരു ദിവസം അങ്ങനങ്ങ് തീരും
അതെ നാളെ സൺ‌ഡേയാ എനിക്കാണെങ്കി രണ്ട് പേർക്കും തിങ്കളാഴ്ച പരീക്ഷയാ അത് കൊണ്ട് എന്റെ ദിവസം നാളെ അങ്ങ് തീർന്നു ഉം അയ്യോ രണ്ട് പേർക്കും പരീക്ഷ മൂത്തെന്റെ പരീക്ഷ പിന്നെ സാരമില്ല
ആഹ് അവൻ കൊറച്ചു ആയത
ആഹ് ഇളയവന്റെ ഒരു ശ് എല്ലാം ശരവും അറിയാം പക്ഷേ ഇപ്പൊ റ എഴുതെടാ ന്ന് പറഞ്ഞാ അറിയത്തില്ല പക്ഷേ അക്ഷരം എഴുതി കാണിച്ചാൽ അവനു അറിയാം
അറിയാ അതാണ് പരീക്ഷ കോപ്പിയടി ക്കുക എന്നു പറയുന്നത് എഴുതി അങ്ങോട്ട് കാണിക്കുന്നതെ ഏഹ്
ച്ചിരി വളർ പറക്കി എടുക്കുന്നത് നല്ലത് എന്തേ ചെയ്യുവോന്നു എനിക്ക് അറിയത്തില്ല നമ്മ
പക്ഷേ അത് കഴിഞ്ഞാ പിന്നെ നമ്മുടെ ഒരിത് നോക്കിക്കേ നമ്മളോ പോയി പഠിച്ചു രക്ഷപെട്ട് എങ്ങനെയൊ പോയി അപ്പോത്തേക്കും പിന്നെ ദേ ഒന്നെന്നു പിന്നെ ഒന്നാം ക്ലാസ്സിലേക്ക് അതെ അതെ അതെ അയ്യേയ് യ്യോ സത്യം അൽ ല്ലല്ലേ. ആണുങ്ങൾക്ക് എന്നേലും അറിയണോ യാതൊരു വിധ വേദ ദനകളോ പ്രാരാബ്ദങ്ങളോ അറിയണ്ട പറയുമ്പോ ഞാൻ കഷ്‌ടപ്പെടുന്നില്ലേ? ചെയ്യുന്നില്ലേ? എന്ന് പറയും ആ പിന്നെ
അവര് കഷ്‌ടപ്പെടുന്നാക്കെയുണ്ട്. ഇല്ലെന്നാരു പറയുന്നു. നമ്മള് കഷ്‌ടപ്പെടുന്നത് അവര് കാണുന്നില്ലന്ന്
ആ അത് തന്നെ. അതാണ് പോയിൻ്റ് അവിടാണ് പോയിൻ്റ്. പിന്നെ മഴയൊക്കെ ഉണ്ടോ അങ്ങോട്ട്
എവിടുന്ന് നല്ല പൊരിഞ്ഞ വെയില്. രാവിലെ ഒരു രണ്ട് ട്രിപ്പ് അലക്കി ഇട്ടു. അലക്കി ഒണങ്ങി ഇട്ടു. തണുപ്പ്. കഴിഞ്ഞ ഒരാഴ്ച മഴയല്ലേർന്നോ ആ സമയത്ത് ഇവിടെ തണുക്കുന്നേ. എനിയ്ക്ക് പിന്നെ നിയ്ക്ക് തണിത്തിട്ട് സഹിക്കാൻ വയ്യെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഞാനൊരു കമ്പിളി എടുത്ത് വി ക്കാൻ ഒരു കിമ്പിളി എടുത്ത് പുതക്കാനൊക്കെ ചെലർക്കു കൊടുത്തേ ഇപ്പൊ അതെല്ലാം
കഴുകണോലോ ആ പിന്നെ വെയിലൊള്ളോണ്ട്. വെയിലുള്ളതുകൊണ്ട്
ആ അതെ. വെയിലുള്ളതുകൊണ്ട് മിഷിനാത്ത് എടു ഇടുന്ന പാടേ ഉണ്ടായിരുന്നുള്ളൂ
അ അ ആ
എവിടുന്ന് ഇപ്പൊ കുളിച്ചാ കെടക്കാൻ പറ്റത്തില്ല രാവും കുളിക്കാൻ. ഫാൻ ഇടാന്ന് വെച്ചപ്പം തൊണ്ടയ്ക്ക് ച്ചയ്യോ. ഞാൻ കാലിലോട്ട് ഇങ്ങനെ കാലടിക്കുന്ന പോലെ ഒഴിച്ചിട്ട് വേറെ എവിടെ വേ അപ്പം കൂടെ കിടക്കു രണ്ടു പേർക്കും
പറ്റത്തി ആ ആ
തണുക്കുവാണേ വെറക്കുവാണേ എന്ന് പറയും. അവര് എന്നചെയ്യാനാണ്
അയ്യയ്യോ പാവം. അതു കൊള്ളാം അത് കയിഞ്ഞപ്പോ പിന്നെ എന്നാന്ന് വേറെ. അപ്പൊ അപ്പോ ചോറ് തന്നെയാണോ വൈകിട്ട് അതോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോവ് ഹലോവ്